ദിവസം കൊറവാ അഞ്ച് ദിവസം കൊണ്ട് ഈ മുപ്പെണ്ണം തീർക്കണം ഇതഞ്ചാമത്തെ ഇനി ഇരുവത്ത ഇരുവ രണ്ടെണ്ണം
ഏഹ് ഐ ഇജ്ജ് വിള്ച്ചായിരി വിളിച്ചാ പോരെ
പെട്ടെന്ന് പെട്ടന്ന് കട്ടാക്ക്യേ
ആഹ്
ഏഹ്ഏഹ് പത്ത് മിൻറ്റാ പറഞ്ഞത് രണ്ടായിരത്തി അത് സാരല്ല അഞ്ചു വസ ഇല്ലേ നാളെ ഒര് അഞ്ച് കോള് ഞാൻ ചെയ് ഉം ശനിയാഴ്ച ഒരഞ്ച്കോള്
ആഹ്
ഞാറായാഴ്ച ഒരഞ്ച് കോള് തിങ്കളാഴ്ച ഒരഞ്ച് കോള് ചൊവ്വാഴ്‌ച്ച ഒരഞ്ച് കോള്
ആയോ
ആഹ് ഇനി ഇരുവത്തഞ്ച് കോളും കൂടെ ഉളളൂ ഇത് അഞ്ചാമത്തെ കോളാ
ഉം അപ്പൊ നാളെ ഒരഞ്ച് കോള് വെച്ച്ലെ
നമ്മള് സംസാരിക്ക്ണ്ടല്ലോ കൊറേ
ആഹ്
കട്ടായിലെ
ഉം അപ്പായി ഉം ഉം ഓക്കെ
ചായ കുടിച്ചോ
ആഹ് അതാ കുടിച്ചോണ്ടിരിക്ക്ന്നു
ഇന്നലെം മിനിഞ്ഞാന്നും ഒന്നും അവള് പണിയെടുത്തില്ല ഇന്നാ അവള് പണിയെടുക്കാം തൊടങ്ങിയെ.
എന്ത്‌ പണി?
അല്ലെ ടാസ്ക് വന്നിട്ടേ
അങ്ങനെ ഉം
പറ
ഇന്നത്തെ ഒരു ദിവസം പോയി കഴിഞ്ഞില്ലേ മനോ എന്റെ കൊച്ചെപ്പഴേ എഴുന്നേറ്റെ ത്തേ മുക്കാല്
ഉം
എഴുന്നറ്റു പിന്നെ ഞങ്ങൾ ഒറങ്ങീല്ലേ
ഉം പിന്നെ ഒറങ്ങി
അതെ എപ്പഴാ ഇങ്ങോട്ട് ഇറങ്ങിയത്
എത്ര വട്ടം ഇറങ്ങിയ പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷം ഇറങ്ങിയതെന്ന്
ആ
വരുന്നതാണോ അതോ ബൈക്കിന് വരുന്നതാ
ബൈക്കിന് വരുന്നാണ് ലാഭം
ലാഭല്ല ചോയിക്കണേ
സുഖം ആ ഫുൾ ഹൈവേ ആണേ ഇവിടുന്ന് തൊട്ട ആൻറ അടുത്ത് എത്തണ വരെ ഫുൾ ഹൈവേ തിരിയാനോ മറിയാനോ ഒന്നുമല്ല ഒഴിഞ്ഞ റോഡ് ഒരു ബ്ലോക്കും ഇല്ല ഒന്നുമല്ല ഇവിടുന്ന് നോക്കിയ നീണ്ടു നിവർന്ന് കിടക്കണ പാതകള്
ആ നമ്മള് പോ ഔട്ടിങ്ങ് സമയത്ത നീ ബയിക്കുമേല സുഖായേ
ആ നമ്മക്കെ സമയത്തൊക്കെ ബൈക്കിന്റെ സുക്കേ ഫൂൾ ഹൈവേ ഒരു അര മണിക്കൂർ മതി എന്നങ്ങോട്ട് ത്ത് പേരാണ് വെറും മുപ്പ മുപ്പത് മിനിറ്റ് ആ മുപ്പത് മിനിറ്റ് കൊണ്ടല്ലേ അങ്ങോട്ട് എത്തിയത് അവിടെ തിരിച്ച ഇങ്ങോട്ട് അതന്നെയല്ലേ ജലജയിടെ ഞങ്ങള ഫുഡ് വാങ്ങി കഴിച്ചു ഞാൻ തിരിച്ച ഇവിടെ എത്തി ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ കഴിഞ്ഞിട്ട് പിന്നെ ജിട്ടു വിളിച്ചത് അതെ ആലോചു നോക്ക അരമണിക്കൂർ ഞാൻന്റെ അവിടുന്ന് ഇറങ്ങിട്ട് സമയം ചെന്ന് ആലോചക്ക അരമണിക്കൂർ മതി ഇത്രേ ഉള്ളൂ എന്റെ അവിടെ നിങ്ങട്ടെ ഹൈവേയില് ബസിന് പോരുമ്പോളെ മോളെ ആ
ഈ സാധനമൊക്കെ കൊണ്ട് ഞാൻ ഒറ്റക്ക് എങ്ങനെ വരിക ഊബറിനെങ്ങാണും വരേണ്ട വരൂം
ആ അല്ല ഈ സാധനം വച്ചോണ്ട് ബൈക്കുമ്പ വരല്ലേ ഇയിട
ബസ്സിൽ വരുന്നതു എന്നെക്കൊണ്ട് പറ്റത്തില്ല
ഊബർതന്ന തന്നെ പക്ഷെ അവിടുന്ന് ജൂബറിന് വേണ്ടീട്ടു തന്നെ എത്ര ചെിലവ ഉള്ളു വെച്ചുണ്ടാവും. ഒരേ അ ആ നന്നൂറ അഞ്ഞൂറ്റ സംതിങ് ആണ കയ്യിലുള്ളൂ കാരണം ഫുള്ള് പോലെ ഇതേ കൂടെ വരിക അച്ചാ ചാച്ചീനോട് ചോദിക്കണം
അത് ഞാനപ്പം നേരത്തെ ചോദിച്ചാ അച്ചാച്ചനോ എന്തോ ചെറിയ രണ്ട് ദിവസം നിന്നിട്ടല്ലേ പോണൊള്ളു
ആഹ് ന്നേ എന്റെ കുഞ്ഞ് നേര് പിന്നെ ചോദിക്കണ്ട പിന്നെ ചോയിക്കാന്നെ
ആഹ് ചോദിക്കാ നേരത്തെ നീ വെച്ച പൈസ തരണം. പിന്ന
പറ
അത
ഇതിപ്പോ ഒരു ജോലിക്കാരൻ ആയിട്ട് ഒരു
ഇവിടെ വന്നിട്ട് കുറെ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് തലയിൽ വെക്കുമ്പോൾ ഒരു ഫീൽ വേറെ ഇണ്ട്
ആലോചിക്കും മുന്നേ
ഞാനിപ്പ് ഇനി നാട്ടിലെ പോയിട്ട് ഇനി വെറുതെ നടക്കാൻ കയുല്ല
ആഹ് അതാണ് എന്നോട് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടില്ല ഏ വന്ന് പറയും ഒരു പണിക്കും പ്പോവാണ്ട് വെറുതേ യാ റൂമിലങ്ങനെ ആഹ് ഹാ ഓൻ പതിനെട്ട് വയസ്സില് സ്റ്റുഡിയോയിലേക്ക് കേറി പത്ത് ഇരുപ ഇരുപത്തൊന്നാം വയസ്സിലൊക്കെ ആമ്പോഴേക്കും ഓൻ ദുബായിലെത്തി
ഉം കേട്ടോ പറഞ്ഞില്ലെങ്കി അതിശയം
അതെ ഓൻ അങ്ങനെയൊക്കെ പറയിമ്പളും അച്ഛനും അമ്മീം രണ്ടാളുന്നോട് ഒന്നും പറയില്ല ഓല എടേന്നേകാരം ചീത്ത പറയാ. നിങ്ങൾക്കൊന്നും പറയാനി ല്ലേ യ്ക്കും അച്ഛൻ പിന്നെ അച്ഛനോട് വന്ന് റൂമിലേക്കിപ്പം വരുമ്പോ അച്ഛൻ ഓടി വരും റൂമിക്ക് നിത്ത് വരുന്ന്ണ്ട് വേഗം പുറത്തിറങ്ങി നിന്നോ പോയിരുന്നോ ഞാ റൂമിലിറങ്ങി ഇരിക്കണ കണ്ട ഞാ അയിന് കേക്കും അമ്മേച്ചനും അയിന്റെ
കൂടുതലാ
അമ്മേ അയിന്റൊരു കോർഡിനേറ്റർ ആയിനു ഉം എന്നിട്ട് പിന്നെ ഓല് പോയന്റെ പോയി കഴിഞ്ഞേനേശം ഞാൻ റൂമിക്കോളോ പോയേഷം റൂമിക്കിടക്കും അപ്പ വന്ന് വരുമ്പോഴേക്കെ വിളിക്കും അല്ലെ ഫോണില് വിളിക്കും വൈകി ട്ട ഞാൻ റൂമി ഇരിക്കേണ്ടട്ടറയും അതൊക്കെ ഒരു കാലം ശോ ചെയ്യുന്നു മിസ് ചെയ്യുന്നു എല്ലാം ഞാൻ മിസ് ചെയുന്നു വൈ
ഞാൻ വന്നേ മിസ്സ് ചെയ്യണേ
എങ്ങനെ
ഞാൻ വന്നോണ്ടല്ലേ
ണ്ട് പിന്നെ ഇജ്ജ് വന്നിട്ടില്ല ഞാൻ ബാംഗ്ലൂരിലൊന്നും വരൂലട്ടാ അങ്ങനൊന്നുണ്ട്
ഞാൻ പറഞ്ഞല്ലേ നാട്ടീന്ന് വ വെക്കാൻ വന്നിട്ടേക്കുവ
ഇജ് നാട്ട്ല് നിക്കാണേല് ഇപ്പളും ഞാന് ന്റെ കുട്ടിക്കളി തമാശ ഏ കൊർച്ച് ഞാൻ കാെർച്ചയ്യ്മ്പ ലോക്കാവും വന്നോട് കൂടി വന്നിട്ടില്ലെ ഞാൻ കൊർച്ചയ്യുമ്പ ലോക്കാവും കൊർച്ച് കൊർച്ചൂടിം കയ്ഞ്ഞിട്ട് ആമ്പളേയ്ക്ക് എന്താ ചെയ്യണ്ടെ എല്ലാ സമയം തീർന്നിലേ എന്താ ചെയ്യണ്ടെ ഒവ്ട്ന്നാ തൊടങ്ങെണ്ടെ ഒന്നും അറിയാത്തൊരവസ്ഥയി മാറും ഏ
ഞാൻ വന്ന നിനക്ക് ബാഗ്യാൺന്നാണ്
അതെ
ച് വയ്യ
ആഹ്
മച്ചാൻ പറയ്ന്ന് മൂദേവിന്ന് നീ പറയ്ന്നെ യാടാ
അല്ലെ പിന്നെ അച്ഛൻ പർഞ്ഞാരി ഏത് പണി സെറ്റായ്ട്ടില്ലെങ്കി നമുക്ക് വണ്ടില്ലേ ഓടിക്കൂടെന്ന്
ഉം ശെര്യാ
ആഹ് ഇല്ലതാറ്ഞ്ഞേ തേങ്ങയാ ചേച്ചി ഇബടെ സമയത്ത് ഇബടെ വന്ന് ഞാ ആകെ പെട്ടെട്ക്ക നാട്ടിൽക്ക് വരാൻ അല്ല നാട്ട്ല് വന്നാച്ച നമ്ക്ക് ഏത് പണി എന്ത് പണി സെറ്റായ്ട്ട്ല്ലേ എന്ത വീട്ട്ല് വണ്ടില്ലേ നമ്മക്കത്
അപ്പൊ അച്ഛനെന്നാ ഓടും
അത് വെച്ചോടിയാ തന്നെ പൈസ കിട്ടും അച്ചന്മാ പണിക്ക്പോണില്ലേ മരത്തിന്റെ കാര്യം അച്ഛൻ വലിയച്ചൻ നോക്കില്ലേ ഉ അത് ഓടിയാൽ തന്നെ അത്യാവശ്യം ജീവികാന്ള്ള പൈസട്ടും സ്റ്റാർട്ടപ്പ് എന്താ രണ്ട് പണിയ എടുക്കുന്നില്ലേ താത്തപ്പോ
എന്ത് രണ്ട് പണി
സ്റ്റുഡിയോ പണി എടുക്കണ്ട് ഓ ഫ്രീ ഉള്ള ദിവസം ഓനെ വണ്ടി എടുത്ത് പോലോണ്ട് വളരെ ട്രിപ്പ-
ആഹ അപ്പോ ഞാൻ ചോയിക്കട്ടെ ഏട്ടൻ പോണ പൈസ പ്പം ഏട്ടൻ എടുക്കുവോ അതോ അച്ഛന കോടുക്കോ
അച്ഛന് കൊടുക്കും പകുതി അച്ഛന് പകുതി ഓന് കൊടുക്കും വാടക ഓന് ഓടിയന്റെ വാടക അച്ഛൻ കൊടുക്കും
പാടയെ
ആഹ
ച ഏട്ടൻ ഓടിച്ചതിന്റ പൈസ
ആഹ് ഏട്ടൻ വണ്ടി ഓടിച്ചതിന്റെ പൈസ ഏട്ടന് കൊടുക്കും ഹാ വാടക ഡ്രൈവർയിട്ട് എട്ടന വെക്കോ ബാക്കിപൈസ
കമ്മീഷൻ അച്ഛന്ടുക്കോ എത്ര രൂപ കൊടുക്കാന്നാ പറഞ്ഞെ എത്ര
കൂലി എത്രയാണോ അത് നോക്കിട്ട് അച്ഛൻ കൊടുക്കും
ആഹ ബാക്കിഅച്ചെനേടുക്കും
ആ മറ്റേത് വണ്ടീന്റെ എണ്ണ പൈസയും വണ്ടീന്റെ മെയിന്റനൻസും പറഞ്ഞ് അച്ഛൻ കയ്യിലേക്കും
ഓക്കേ മനസ്സിലായോ
മനസ്സിലായി ഉം
ഉം അങ്ങനെ ഏ
കൊള്ളാം
ഉം കൊള്ളാം പക്ഷെ കൈവിട്ട് വണ്ടി വേറെ ആർക്കും കൊടുക്കൂല അച്ഛന് ഞാൻ ചെറിയ ഞാനേ ട്ടാട്ടന് മൂന്നാളല്ലാം വേറെ പിന്നെ സജീ ട്ടാട്ടന്
അപ്പൊ ഞങ്ങളൂ വന്നാൽ ഞങ്ങൾക്ക് തരില്ലേ
നിങ്ങള് വന്ന നിങ്ങളാര്
ഏ
നിങ്ങൾ വന്ന നിങ്ങള ആരി അനക്ക്‌വണ്ടി ഒട്ടാൻഅറിയേ
അതിന് ഒട്ടാൻഅറിയയാണെങ്കിൽ ചച്ചടെ കുണ്ടി ഉണ്ടാക്കണ്ട വണ്ടി ഓട്ട അറിയുന്നത്
ഏ എ
വണ്ടിഓടിക്കാൻ അറിയെങ്കിലോ എന്നാ ചോദിച്ചത്
ആഹ് അറിയെങ്കി അണക്ക് പേര് അച്ഛന് അച്ഛന്റാെപ്പം ഓടിക്ക്യൂലാ
എ
എ അപ്പതിന്ഓടിക്കൂല എന്റെമോളെ മറ്റാ ന്റ ഡ്രൈവർ സീറ്റില് ഏ നമ്മളും ഓ അപ്പറത്തെ സീറ്റില് അച്ഛന ഇരിക്കണ വിചാരിച്ചണ്ടല്ലോ ഉഫ്ഫ് അവിടെ ത്തോളം നമ്മള് ചെവിക്കൊരു സെയ്രണ്ടാവില്ല
അതന്താ
അച്ഛൻ ചീത്ത പറഞ്ഞോണ്ടേക്കും സ്റ്റീറിങ് അങ്ങനെയാണോ പിടിക്ക സ്റ്റീറിങ് ഇങ്ങനെയാണോ പിടിക്കാ എന്തിനോ ഒറ്റ കൈമുള്ള അഭ്യാസം രണ്ട് കൈ എടുത് ത്തൂടെ എന്തിനാത്രെ അർജന്റൂട്ടി പോണെ പത്ക്കെ പോയാ പോരേ അവ്ടാ ആ കുഴി കണ്ട്ലേ അവ്ടെ ഇത് കണ്ട്ലേ ഒക്കവ്ട് ത്ത്മ്പഴേക്ക് എന്തിനാ അങ്ങനായ്ട്ട് ഏ ഏട്ട് അയൽ ല്ലാർക്കും കിട്ടും എല്ലർക്കും കിട്ടുന്നറഞ്ഞ എല്ലാർക്കും കിട്ടും ചീത്ത ദോഹികൊക്കെ ഞാൻ പഠിച്ചത് എയിമ ലാച്ചോണ്ടോ ക്രൂയി ശർമോ പ്പൊഅതും പവർ സ്റ്റാറിങ് ആ അല്ലാത്തഗ്രൂയിസർ മോ ഇജ് ഇതി മോ പഠിച്ച് ഇതുമോ പഠിച്ച കഴിഞ്ഞാ പിന്നെ അനക്ക് ഏത് വണ്ടി ഓട്ടാ ഉഫ് എന്റെ മോളെ അത് വൺ ഗിർരണ്ട്റൗണ്ട് ഇങ്ങനെ കടന്ന്തിരിക്കാനാലുണ്ടല്ലോ ഇത്ര അടങ്ങറാജ ണ്ടോ
നിഎത്രമത്തെ വയസിലാവണ്ടിയൊടിക്ക
അത് ചെറുപ്പം മുതല തന്നെ അച്ഛന്റെ മടിയിൽരുന്നങ്ങാട് സ്റ്റീറും കാര്യങ്ങളും ഇങ്ങനെതി തിരിക്കലോടങ്ങും ഉം പിന്നെ ഒരു പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ റേഞ്ചിൽ എത്തിയപ്പള വണ്ടി തന്ന ഞാൻ സ്വന്തായിട്ട് അച്ഛനും അപ്പറത്തിരുന്ന് താഴത്തുകൂടെ ഊട്ടി ട്ടി ട്ടി ശരിയാക്കിയത് പിന്നെ അത് കഴിച്ചു പിന്നെ ഏയ് ഏത് വണ്ടി ആഹ
പറഞ്ഞ്
ആ ഇണ്ട്
കഴിക്കും
ആഹ ലൈസൻസ് ഇല്ലാതെ ഒരു വണ്ടിയും തരൂല്ല പൊറത്തേക്കറക്കാന് പിന്നല്ലേ ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടി എങ്ങാനും വീട്ടിൽ കൊണ്ടുവന്നാൽ കാല് തല്ലി ഒടിക്കും എന്ന് പറഞ്ഞിട്ട്ണ്ട് ആ ചെങ്ങായ്മാര് വണ്ടി കൊണ്ടരാണെങ്കില് അച്ഛൻ ബുക്കും പേപ്പറും ഉണ്ടോക്കും ഇല്ലെങ്കി ആ ച്ച പിന്നെ ഓൻ വീട്ടിൽ വന്നിട്ട ചെങ്ങായി കൊണ്ടോയി